ആഹ് കേൾക്കിനില്ല എന്നിട്ടെന്താ ചക്കക്കൂട്ടൻ പരിപാടികുടിയ
ആഹ് ഇന്ന് ചക്കിംഎല്ലൂ ആണ്
ഉം എവ്ട്ന്നാ ചക്ക ട്ടി
മുരിങ്ങാതൊടാൻ കുഞ്ഞാണിന്റെ അവിട്ന്ന്
ആഹ് അപ്പൊ ഇന്ന് വന്നാ കാര്യണ്ട് ഞങ്ങളിന്ന് ഉച്ചര്ഞ്ഞിട്ട് പോരണംന്ന് കര്തി ക്ക്ണ്ട് പിന്നെ ആറരന്റെ ബസ്സിന് നാലേ അയ്മ്പദിനാണ് ഇബ്ട്ന്ന് ആഹ് ഇല്ല്യ ഓൾക്ക് അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടല്ലേ
ആഹ് ബടെ
ആഹ് ഞാന് വെക്കേഷന്റെ ടൈമില് വെറുതുത്തിരി അല്ലെ അപ്പൊ അത്രിം പോണോട്ത്തോളം പോട്ടന്നെരുതി ങ്ങെ സദാമദ്രസീല് അങ്ങനെ പറഞ്ഞേച്ചീനു
ഏ മറ്റോനോ
ദാ അവിടെണ്ട് ടീവീല് കാർട്ടൂണും വെച്ങ്ങാണ്ടടേ
ഏ ഇക്ക് ഇരിക്കാണ്ല്ലേ
ഉം ഇരിക്കൊന്നുല്ല ഇപ്പൊ നീച് വരും സ്പെഷ്യൽ ഒന്നുംല്ല ഇന്നിപ്പോ പൊരുവല്ലേ അപ്പൊ ഒന്നായിട്ടെന്നേ ചോറ് വെച്ച ക്ഷവകാശം നീട്ടിയാൽ വെച്ചിരുന്നു അതട്ട അപ്പേ ചുറ്റി പിന്നെ ഇറച്ചിണ്ട്
ഉം
ആ അപ്പൊ ചിക്കൻ്റെവെച്ചിരുന്നു
ആ ആ
പിന്നെ രണ്ട് ചുരിദാറുകളുണ്ട് ഞാൻ ഇന്ന് വന്ന് വരുമ്പോ കൊണ്ടുവന്നുച്ച ഞായറാഴ്ച പോരുമ്പോത്തേന് അടിച്ചു തരുവോ ഒന്ന് ആഹ് ഒന്ന് ജസ്റ്റ് ഷെയ്പാക്കാൻ ഷെയ്പാക്കാനല്ല ഒന്ന് ആക അടിച്ചാനാണ് പിന്നെ രണ്ട് പാന്റുകൾ ഇങ്ങന കീറിയത് അങ്ങനെ ടോപ്പുകൾ കുറച്ച് ഇങ്ങനെ കീറിയതൊക്കെ ഉണ്ട് കുറച്ച് അടിച്ചാനുണ്ട്
ആഹ ആയിക്കോട്ടെ ആഹ ആ പിന്നെ വേറെ എന്തൊക്കെയാ മഴ ഉണ്ടോ
മഴ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നുട്ടോ ഇങ്ങനെ ചീഞ്ഞു കൊണ്ട് ഇങ്ങനെ നിൽക്കയായിരുന്നു ഇപ്പൊ ഒന്നുംങ്ങോട്ടോ മഴ അഎന്നെ അപ്പൊക്ക പെയ്തപംങ്ങനെ ചീഞ് കൊണ്ട് നിക്കായിര്ന്നു. ന്ന പെജ്ജ്നുണ്ടോ ഇല്ലേനൂ ന്നാ വെയില്ണ്ടോ അങ്ങനെ നിക്ക
ന്നെലെ ഇഡീമയേക്കെ വന്നീഞല്ലൊ അസർ
ഉം ഉച്ചരിട്ട് തന്നെ അത്ര അവിടക്ക് അത്രക്കൊരു വലിയ മഴപെയിതിട്ട മുറ്റനിങ്ങനെ നനഞ്ഞു അതന്നെ
മു
അയിനൊരു മയക്കാലത്തിന്റെ പോലെ ഒന്നും തോന്നണില്ലല്ലോല്ലേ ഇപ്പൊ
ആപ്പൊ വെയിലുണ്ടായതൊണ്ട് എടയില് വെയിലും മായയല്ലേ
പറഞ്ഞാഴിഞ്ഞാലേ
പിന്നെപ്പോ പണ്ടത്തെ മരി ഇപ്പൊ ഒന്നും പിന്നെ സ്കൂളുകൾ കൊക്ക് ഒഴിവ് കൊ ക്കും ഒന്നു മഴേഇപച്ചുമ്പത്തന് പണ്ടൊക്കെ എങ്ങനെ ഇന് വെള്ളം അതൊക്കെ
തൊന്നണനാല്ലെ ഇ ഒരു രണ്ടീസം മായ പെയ് താലും മൂന്നാം ദിസം വെയിലുറച്ചുമ്പോ ആ വെള്ളോ അന്തൊക്കെ ഏത് വഴിക്ക പൊണുതന്നെ കണ്ടില്ല
ആഹ് അയ് വേ
ചെടികളൊക്കെ ഒരുപാട് ഏഹ് വാപ്പില്ലേ? വാപ്പി ഓളോടെണ് പ്പസ് സ്കാനിംഗ് എടുത്തോക്കുമ്പളേ ഓള് സ്കൂളിപോയിട്ടങ്ങനെ പോയ ആ റെസ്റ്റ് ചെറിയ ബ്ലീഡിങ് ഉള്ളില് കാൺണ്ട്‌ പറഞ്ഞ് ഡോക്ടറ്.
ഏ എവടെ കാണിചീനെ?
കാണിച്ചിനെ അപ്പൊ ഡോക്ടറ് റെസ് എടുക്കാൻ പറഞ്ഞപ്പ
ഏ ജ് വന്നിട്ട് പോണ്ടോ?
ആ ഇങ്ങി പോണംന്നാ ന്നിവന്നിട്ട് ഓള്ഓള് അവിടെയാണ് ഉമ്മാന്റുടിലാണ് ഓളപെരേലുല്ലാ. അപ്പൊ ചെന്നിട്ട് വേണം പോവാന് ഓള്മാന്റെ പല്ല്പറിച്ച് ഓളമാ ടെ പല്ല് പറച്ചിക്കാണ്.
ആഹ് -
ഒരു സ്കാനിങ്ങഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയെതേണ്. ട്ടോളം മരടിക്ക് പോയ്ക്കാണ്.
ആ പിന്നെന്തക്കെറബ് പ്പനെ കാൺലില്ലേ?
ആ പ്രസപ്പ ജോലിക്കാർത്തിയായോണ്ടേ.
ആ ഇവൾ
ഓ ഇനിയുണ്ടാവലേ? പോണവും പോര്ന്നവരെ കാണായെടക്കെടക്ക്. കുട്ടിയളെയെറക്കാൻ വരലിണ്ട്. ഓളെപ്പെന്ന നോക്കു ലാസ്റ്റ്പ്പന്തന്നാപ്പന്നാപ്പടുത്ത് കൊറേ ആ പ്പ രണ്ടിസം മുന്നേതില് പോയിനോള്. ഇത് കഴിഞ്ഞിട്ട് ഇതിലെ നമ്മതിലെ കേറാ ഓള് പിന്നെ
ആഹ് ആ പിന്നെവേർ എന്താ?
വേറെന്താ അങ്ങനെ പോണണ്ട് ങ്ങട്ട് മോനുവും മോളുവൊക്കെ?
മോള് തവിടെ മോനു സ്കൂൾ പോയിക്കാണ്.
ആ
മുജിബ് വിളിച്ചില്ലേ?
കൊച്ച തറവാട്ട്കൊയീണ് ലേ
പോയിട്ട് ഇപ്പൊ കൊറചായക്ക് ണ് നോമ്പുാണ്
അനുന്റെ നിക്കാഹ് ഇണ്ടായിലപ്പം
നിക്കാഹ് ആ നിക്കാഹ്‌ ണ്ട് കല്യാണ പ്പല്ല നിക്കാഹ് പൈനൊന്ന ഇ പന്ത്രണ്ടാം ന്തി ക്കെ ആയി്റ്റ് അസീനോറ്റും വരുന്നീനൻസരിച്ച്
ഹസീന വര് ൻ ണ്ടോ
വര് ന് ണ്ടെങ്കി മാറ്റണംന്ന് അർ ഞീനു ഡേറ്റ്
ആഹ ആഹ വക്കി നി പ്പട വ്യക്യെഷനവാണല്ലോ ഈ മാസ് - സം പിന്നെ പൂട്ടോ ലോ സ്കൂള് അപ്പൊ ചെൽപ്പോ ൽ വർന് ണ്ടാ ആ പോ ബൽക് ആ പോരേക്കാരം
ഉ ഏ ഓനോ ഓർത് കൻ - വന്നിട്ട് പോകർന്നതേനു ഓലോഡ് ഓലഹ് കേ- കേക്കാതെ കുട്ടികളെ ചേർക്കാനും മാണ്ടി
ആഹ് കുട്ട്യാക്ക് പിന്ന ന്ത്ര ഡ്മിഷൻ ശെരിയാവൂലെ നാ തന്നെ ഓല് പൊട്ടത്തരാപ്പന്ന് കാട്ട്യേ ഒന്നഔട്ന്ന് ഇങ്ങട്ട് വന്ന് ഇബട് ന്ന് അങ്ങട്ട് ഹ്
ആഹ ആന്നെ ഇനിപ്പോക്ക് അന്ന് ഇവിടെ നിക്കണ ന്നേനിം പ്പോ പിന്നെ ഇവിടെന്നപ്പോ കുട്ട്യാക്കും
ആഹ ഇപ്പൊ തന്താാരപ്പം ജീവിച് ശീലായി കഴിഞ്ഞാല് പിന്നെ കുട്ട്യാക് ത്രായാലും അത് കജില്ല കുട്ട്യാൾക്കും കഴല്ല തള്ള തന്താർക്കും തള്ളർക്കുംഅ ത്രി കജുല
ആന്നെ പിന്നെ ഇവിട ഇപ്പ വലിയ കുഴപ്പൊന്നുല്ല
ആഹ പിന്നെ ഓൽക്കും തന്നെ ഈ ആ പെ ആ പെണ്ണുങ്ങളും കുട്ടിയാലും ണ്ടെങ്കി പിന്നെ വരുമ്പോ ഈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും കാര്ങ്ങളൊക്കെ അങ്ങനെ നടക്കും അല്ലെങ്കിൽ പിന്നെ ഈ ഫുഡ് ഒറ്റക്ക് ണ്ടാക്കലും തിന്നലും ഒക്കെപ്പം ഓല്ക് മടിയെകാ ബുദ്ധിമു
ശീലിച്ചാ പിന്നെ പിന്നെ ആഹ ആദ്യം തന്നെ അങ്ങനെയാണെങ്കി പിന്നെ അങ്ങനെ പോകും യിലൊന്ന പോയതോ ണ്ട് പിന്നെ തീരെക്കജൂല നിങ്ങൾ കൊൺ ണ്ടോ
ഞങ്ങള് ഇനി അടുത്ത ഡിസംബ പിന്നെ മാർച്ചിക്കാണ് ഞങ്ങക്ക് ഇഞ് പോണ്ടത് പിസ പുതുക്കാൻ വേണ്ടീട്ട് ഇപ്പ ക്ക് ങ്ങോട്ട് വരല്ലേ അപ്പോത്തിനിവിടെ വെക്കേഷനവും അപ്പൊെ ഞ് ഇക്കുറി കുഴപ്പല്ല കഴഞ്ഞുറി ഒക്കെ ങ്ങനെ അറി ഈ ജനുവരിലാ പോണ്ടേരിയ പിന്നെ ഇതേപോലെ പരീ- ക്ഷഎഴുതാൻ ചെയ്താൻ പറ്റൂല ക്ലാസ്സും പോകവും ഈ പ്രാവശ്യം പിന്നെ ഈ ലാസ്റ്റ് ഇങ്ങോട്ട് പോവുന്നോണ്ട്
ഉം അങ്ങനത്തെ തോന്നൂല്ലല്ലേ
ള്ളതി എത്തിയാ മതി
ആഹ
പിന്നെ വേറെ എന്താ തറവാട്ട്-
തറവാട്ടക്ക് പോയിനു തറവാട്ടക്ക് വോ വാപ്പക്ക് സുഖംണ്ടായിന്നില്ല
ഏ എന്താ
കഫകട്ടും പണിക്കായിട്ടേ ഗ്ലൂക്കോസ് ഒക്ക കയറ്റി കൊണ്ടന്ന ഇപ്പോ ഞാനും കുട്ടികളും പോയി കണ്ട് പോന്നു പോയി പോന്നു കാണാൻ പോയി പോന്നേനു
ടാച്ചം കൂടിരുന്നോ
ഇല്ലേ ഓന്റെത് നിലമ്പണി കഴിഞ്ഞിട്ടില്ല പിന്നെ ഇട്ടിന്നുഓന അത്ക്കെ പറിച്ചു ആദ്യോ- പയ പേര എടുത്തായിരുന്നുഅയിന് റ്റായിൽൽസ് ഇട്ടിന്നു പിങ്ങനെ ഈ പണി നടന്നോണ്ടിമ്പോ അവിടെ ഇവിടെവിടെക്കെ പേടി - തികൊടുതൽ വൃത്തില്ലതയി അപ്പൊ പിന്നെ ഫുള്ളാണ് പറീപ്പിച്ച് ഇപ്പം ഉള്ളും സത്യാണ് പതിനഞ്ച് ലക്ഷം കഴിഞ്ഞു പോണ്ടത് ചിലവാ ലി അറിയേണ്ടത്
തന്നെ അയിലേറെ നല്ലോന്ന് കറ്റിയാ മതിയേന്ന്
പണി കഴിഞ്ഞ അടിപൊളിയാണ് നല്ല അടിപൊളി പരയാണ് ഉള്ളുക്കണ് കയറിക്കഴിഞ്ഞ അങ്ങനെ ചെറിയ ചെറിയ റൂം ചെറിയ റൂമാന്ന് നമ്മെ പണ്ടത്തെ തറവാട്ടതേക്കെ റൂമുകളില്ലേ കുണ്ടമുറിയള് അതേപോലെ റൂംമാള് ആളുംല്ല വലിപ്പം ആളൊക്കെ റൂമന്ന് പറയാൻ മാത്രമല്ല എൽഷേപ്പ ഓഫാടാ പിന്നെ പിന്നെ വേന്ത ഇന് ടെബിൾ തെല്ല എരിയു അടുക്കളയും ഒപ്പ എടുത്തതാട്ടോ അതുകൊണ്ട് പിന്നെ അത് വലിപ്പമുണ്ട്
മ് അല്ലെങ്കിൽ പയത് ഇപ്പ എടുക്കണ ഈ കാലത്ത് എടുക്കണ വെറുതെ ഉം
ഒരു റൂമന്നാണ് നമുക്ക് കുഴപ്പില്ലല്ലേ ഉള്ളും പോണ രൂമ ക കണ്ണ്ട് അതേപോലെ അല്ല ഹാളൊന്നന്നല്ല പോന്നുന്നു അങ്ങനെയൊക്കെ കൊഴപ്പൊന്നല്ലാലോ അങ്ങനെ പകൊറ എടു കൊറേ പൊളിച്ചു ഒന്ന ഒരു ഒരാളക്കൂടി നോക്കിട്ടൊന്നുമല്ല അങ്ങനെ ടിപ്പിച്ചത്-
ചായൊടിക്കെ കഴിഞ്ഞോ?
ചായകുടി കഴിഞ്ഞു- ചോറക്കൊ ഇന്ന് ന കടി ഇഡ്ലിയും ദോശൊക്കെ മാവൂട്ടിചെക്യ്ന്നു-
ഏ ഒരീസ മാവ് - രണ്ടീസം മൂന്നീസം ക്കെ ചൂടാ ഇല്ലേ?
ഞാൻ ഉപ്പിടാതെ അങ്ങട്ട് അങ്ങനെ ആകുമ്പോ പിന്നെ ആവൂലല്ലോ. പിന്നെ എടുക്കണ സമയത്തും
ഏ ചെറുക്കൻ ഇനി ഒറങ്ങൂലേ അപ്പൊ?
ഇനി ഒരു മണി രണ്ട് മണിയൊക്കെ ഒന്ന് ഒറങ്ങലേല് കണക്കാ. ഇന്നലെ ഓന് ഒരു ഫുഡ് ശരിയായിട്ടില്ല അന്തിക്ക്. പിന്നെ വെശന്നിട്ട് പിന്നൊണ്ട മൂന്ന് മണിയായപ്പെണീച്ച് പിന്നെ ഞാനപ്പോ ഒരു പാലൊക്കെ കാച്ചി കൊടുത്ത് ഇണ്ടാക്കിട്ടാണ് പിന്നെ ഒന്നൊറ അങ്ങേര് അതുകൊണ്ട് ഇപ്പ ഉള്ളൂ. അപ്പൊ സാധാരണ ഉച്ചക്ക് സുഖം. ബസ്സ്ന്ന് ഒറങ്ങാണ്. ഉച്ചക്ക് ഹസ്ബന്റ് ഇല്ല ഒരിങ്ങ്ണ്- ഇനി തൊടക്കാന്ണ്ട്- അതേപോലെ തന്നെ പാത്രം മോറിം കൊണ്ടിരിക്കണ്-
എന്നും തൊറക്വോ-
പിന്നെ രണ്ടു നേരം തൊടച്ചാലയ്നയ്കാരം ബാക്കി- മ്മാരി മക്കളല്ലേ ഓളയ് ഈ പോണ തോണയ്കാരത്തിളോടൊന്നും കുട്ടിയാള് കുറേ ഇണ്ടാവും-
കള്ചാൻ വരൂല്ലേ ഏ-
പിന്നെ ഓനാണെങ്കില് എ തിന്ന്കാണ്ട് അങ്ങനെ അയ്ലിം ഇതിലിം കൊണ്ടയ്ടുംകൊണ്ടയ്ക്കാരം- അപ്പൊ പിന്നെ അതിൽ കാണനൊന്നും ഉണ്ടാവില്ല- എന്നാലും ഒന്ന് തൊട്ച്ചിട്ടില്ലെങ്കില്- ഒര് മനസ്ക്ക്‌ ഒരു- സമാധാനം ഉണ്ടാവില്ല- ഞമ്മള് തൊടക്കാതിം അടി ക്കാതെ ഇട്ട് കഴിഞ്ഞാ അന്നാണച്ചെങ്കിൽ വിരുന്നേര കൊണ്ടോണം- ആരെ എളക്കാണ്ടം-
ആഹ് ഈച്ച് ചാള്ണ്ടോ അവ്ടെ?
ഈച്ചന്നെ ഒള്ളൂ ഈച്ച ഉള്ളിലില്ലട്ടോ ഈച്ച പൊർത്ത്ക് വാതില തൊർന്ന് കഴിഞ്ഞാ വല്ല ത് വരിക്ക്‌ണെ പോലെ പൊർത്ത് നിക്ക്‌ണത് ഒറ്റക്കേറലാ
ആഹ് ഉംഹ് അങ്ങൻത്തന്നെ എല്ലോട്
ഉംഹ്
എന്താ ഇത് മ്മഴിം വെയിൽ റ്റു ആയതോണ്ട് തണ് മഴ അട്പ്പിച്ച് പെജ്ജാണെങ്കിണ്ടാവൂലേ. വെയിലർച്ച ഉംഹ്
കൊതുകിന്റെ ശല്യല്ലേയ്ച്ചാ
ആഹ് മഹ് രിബിന്റെ നേര്ത്ത് അങ്ങനെക്കൊള്ളു.
ആഹ് ഇവിടിം തന്നെ മയ്രിബാ വൈന്നാരാണാവുമ്പം എവ്ട്ന്നാത് ഇറ്റ വര് അറീല. ഞാനാ സമയത്ത് വാതില് തൊർന്ന് ഇന്നലെത്തീല്ല മിനുടറിം പൊർത്ത്ക്കർങ്ങാണ്ങ്കി വാതില്
ഉംഹ് അപ്പൊ അപ്പൊങ്ങള് പൊർത്ത്ക്കൊക്കെ എർങ്ങോ
എന്ത്പേടിച്ചാൻ ഫുള്ള് വരിക്ക് വരിക്ക് വരിക്ക് പെരാളാ കോളനി പോലേണ്
പിന്നെ എന്തൊക്കെ അപ്പോ ഫ്രണ്ട് അന്സത്തീം അവിടെക്ക് വന്നീനി പിന്നെ ഓലെ തക്കാര്ത്തിന്
പിന്നെ ഓലെ രണ്ടാം പെര്ന്നാക്കാ വിള്ച്ചീനേത് ഓള് ഞാനവിടെയനി വിളിച്ചെണ ഫുഡിങ് ഉണ്ടാക്കി തെരുവോ ചോയിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ ഇവടേയാരിക്കും പോവുന്നേന് മുന്നേ പറഞ്ഞട്ടേങ്കിലേച്ച് എന്തേലും നോക്ക് ഞാൻ ഉണ്ടാക്കി തന്നീന് പറഞ്ഞു
ആഹ് പിന്നെ വേറെ എന്തൊക്കെയാ
വേറെന്താ അങ്ങനെ പോണുണ്ട്
ഉമ്മാക്ക് ഇപ്പൊ ഇതില്ലേ പോ പൈക്കളില്ലേ ഉം
മാമണ്ടവിടെ നമ്മൾ - എവടെ
ഉംഹ് അമ്മ അപ്പ കൂടെ എക്കല് ആഹ്